ഹലോ ആഹ് കേൾക്കാം കേൾക്കാ
ആഹ് എന്ത ചെയ്യുന്നെ
എന്തോ സുഖായിട്ടിരിക്കുന്നെ ആഹ് കഴ്ച്ചു കഴ്ച്ചു
ഉം
ഇജ് ഒരൊക്കെ കഴിച്ചോ
ഇല്ലേയ് ഞാന് രണ്ട് മണിയൊക്കെ ആവും എങ്ങനിം രണ്ടു മണി കഴിയും അങ്ങനെ ശീലായി രാവിലെ പിന്നെ ലൈറ്റ് ആഹാരേ കഴിക്കുള്ളൂ
ആണോ ആ ഞാൻ പന്ത്രണ്ടര ഒരു മണി ആ സമയം
ശരിക്കുതാണ് വേണ്ടത് പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ കഴിക്കണം പിന്നെ പ്പങ്ങനെ ശീലയതോണ്ട് മാത്രം ങ്ങനെ പോണൂന്ന് മാത്രം
ഉം
കറക്റ്റ് സമയത്തിന് ഭക്ഷണം ർക്കൊക്കെ വേണം അതാണ് ഇൻക്കില്ലാത്തത്
ഉം അത് കറക്റ്റായിട്ട് വേണം
ഉം അതന്നെ അതന്നെ വെള്ളും നല്ലോം കുടിക്ക് കുടിക്കണം ന്നാത്തന്നെ കൊറെ അസുഖങ്ങളുണ്ടാവില്ല
സ്പെഷ്യല് വല്ലോ ഉണ്ടോ തോ ഉച്ചെയ്ക്ക്
ഹലോ
ഹലോ കേക്കാവോ
ഹലോ കേൾക്കുന്നുണ്ടടാ
കേക്കാം ആ കേക്കാം കേക്കാം
ആഹ് ആഹ് ആഹ്
ഉച്ചക്ക് സ്പെഷ്യല് വല്ലോണ്ടോ
ഇല്ല സ്പെഷ്യലൊക്കെ രാത്രിയാ ഉച്ചക്ക്ന്തേലും ചോറും കറിയും എന്തേലും ടുത്തിട്ട് വരും
എട്ക്കത്തേള്ള രാത്രി പിന്നെ വേറെയാന്നൊ ചോറല്ലയിരിക്കും
രാത്രിധികവും പലഹാരയിരിക്കും ചപ്പാത്തിയോ അല്ലെങ്കിൽ ഞാൻ കടെന്ന് പോകുമ്പോ പുട്ടുപൊടി ന്തെങ്കിലും വാങ്ങീട്ട് പോകും പിന്നെന്തെങ്കിലുണ്ടാക്കും മുട്ടക്കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ എന്തേലും പലഹാരാകും രാത്രി ചെലപ്പോ നാല് ദോശണ്ടാക്കിയാ ഓരോ ദോശ കയ്ച്ച് കെടക്കും
ഉം
അച്ഛനും അമ്മിണ്ട് കുട്ടിണ്ട് ആഹ് അപ്പൊ പിന്നെ നിങ്ങളോ രാത്രി എന്താ ചോറാണ്ല്ലേ ആ ചെലോർക്ക് ചോറു ണ്ടില്ലെങ്കി ഒറക്കം വരില്ല രാത്രി ഉം
ഉം ഹും പിന്നെ മു കുഞ് എൻക്ക് രണ്ടു പേരുണ്ട് ഒരു മോളും ഒരു മോനും മോള് രണ്ടാം ക്ലാസ്സിലും മോന് അങ്ങനവാടിയിലും പഠിക്ക ആ മോളും പോയി മോനും പോയി രണ്ടു പേരും പോയി ഉം
കുട്ടി പോയിട്ടില്ലാ അവന് വയ്യാ പറഞ്ഞിട്ടെയ്
ആ മോനാന്നോ
മോനെ വയറുവേദന പോലെയൊക്കെണ്ട് പറഞ്ഞിട്ട് എന്തോ ഭക്ഷണം കഴിച്ചതിൻ്റെ എന്തോ പ്രശ്നാണ് തോന്നുണു
ആ ഇന്നലെ എന്തോ കഴിച്ചു മോൻ
എന്തോ മിനിഞാന്നറ്റെ ചിക്കൻ കഴിച്ചിരുന്നു പിന്നെ ഓനങ്ങനെ ദഹനം കുറച്ച് കുറവാണ് ഇനിയിപ്പോ അതൊന്ന് ഡോക്ടറെ കാണിക്കണം അതായത് പ്പൊ എന്തെങ്കിലും ഹെവി ആഹാരം കഴിച്ചാ കുട്ടി ഇങ്ങനെ ദഹിക്കാനൊരു ബുദ്ധിമുട്ട് പോലെ
ആണോ ആ
ഇനിയിപ്പോ വണ്ടിയിലൊക്ക പോയിട്ട് കുറച്ച് ദൂരം പോണം സ്കൂൾ അപ്പഞി വണ്ടിയിലൊക്കെ എന്തേ ചർധി ഛർദിക്കെ എന്തെലും ചെയ്ത ബുദ്ധിമുട്ടല്ലേച്ചിട്ട് ഇന്ന്പ്പോ വിട്ടാക്കിയിട്ടില്ല
ആഹ് അതന്ന് കൊണ്ടോയി കാണിക്കണം കേട്ടോ അല്ലെങ്കി കുഞ്ഞല്ലെ എ എത്ര വയസുണ്ട് മോന് അഞ്ചാം ക്ലാസ്സിലാ ആ ഇനി വളർന്ന് വരുമ്പോഴുങ്ങനെ ക്കെങ്കിലേ പിന്നെ അതൊരു പ്രശ്നായി ഉം അതൊ നേ ഉം
കാണിക്ക ഇടക്ക്ങ്ങനെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയപ്പോ അന്ന് കാണിച്ചിരുന്നു അപ്പൊ അവര് കുട്ടിക്ക്ഷ്ടള്ള ലൈറ്റാഹാരങ്ങൾ കൊടുക്കും ഒരുപാട് ഹെവി അങ്ങനെ കൊടുക്കണ്ട് പക്ഷെ എപ്പോഴെങ്കിലുംപ്പൾ കുട്ടികൾക്ക് ആഗ്രഹം വരുമ്പോ മേടച്ച് കൊടുക്കും- സംസാരിക്കാൻ പറ്റുവോ?
ശരിയാ ഉമ് മ്മ്
ഇന്ന്പ്പോ മഴല്ല വെയില
അയ്യോ ഇന്ന് വെയില ഇന്നും ന്നലെയും വെയിയിലായിരുന്നു.
വെയില്ണ്ടാവട്ടെ ന്താറിയോ തുണോള് ഉണങ്ങി കിട്ടാണ്ടേ
ആന്ന് എനിക്ക് ഇന്നലെ കൊറേ ഉണ്ട്. ണ്ടാർന്നു അതിൽ-
വീട്ടിന്റെ ഉള്ളു കൂടെ ക്കെ തോരട കസാരയ കൂടിയൂം. പിന്നെ മുറ്റത്തൊന്നും ഇതല്ലേയ് എന്താ പറ ഷീറ്റ് ഒന്ന ഇറക്ക റ്റില്ല അത് കാരണം കൊണ്ട് മുത്ത കൂടേ ന്നും ഇടാൻ പറ്റില്ല
ആഹ് ക്ഷെ ഈ തുണി ഉണങ്ങിയില്ലെലും ഒരു സ്മെല്ല് വരും.
ആഹ് അതാണ് ബുദ്ധിമുട്ടേ ന്നേ മ ഇത് വാഷിംഗ് മെഷീൻ കേടായണയ്ന്റെ മുന്നേണെങ്കിൽ പകുതി അയിൽ ഉണങ്ങി കിട്ടും. പിന്നെ പകുതിയാവുമ്പ ഫാന്റെ ചൂട്ടിലും കൂടി ആവുമ്പോ വേഗം ഉണങാരുന്നു ഇത് ഇപ്പൊ അതില്ലല്ലോ അത് കാരണം കൊണ്ട് കേടായി കെടന്നിട്ട് നേരാക്കിയിട്ടില്ലയ അപ്പൊ അത് കാരണം കൊണ്ട് അച്ഛനാണങ്ക വെയ്യാതെ കെടക്കുവാണ് ആഹ് ആള് ത് വന്നതാണ് അർബുദം.
ആഹ്
അങ്ങനെ ട്രീറ്റ്മെന്റ്ലാ തിലാണ് ചികിത്സയിലാണ്
ആം
ആഹ് അപ്പൊ കിടപ്പിലായിട്ട്പ്പോ ഒന്നര വർഷായി ആഹ് ആഹ് അപ്പൊ എപ്പളും തുണികൾ തിരുമ്മനാണ്
ആഹ് കാണും ഉംമ് ശരിയാ-
അതൊരിത് ഇപ്പ നേരാക്കി കൊടുക്കണം കമ്പനിന്ന് ആളെ വിളിച്ചിട്ടുണ്ട് വന്നിട്ടൊന്നുംല്ല. ഉംമ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ആഹ് ഞാപ്പൊ കടേക്ക് വന്നു ഇവിടെരു പാത്രക്കടേ വെളക്കിന്റെ ഒക്കെ കടയാണ് ഉംമ്
എഹ് ഷോപ്പി നിൽക്കുവണോ അതോ സ്വന്തവാണോ?
അല്ല വിടെ വർ നമ്മള് പണിക്ക് നിക്ക
ആഹ് ആഹ് ഉമ് ഉംമ്
ത്യ ചെലവുകളെങ്കിലും നടന്ന് പോവോലോ കുട്ടി ന്തേലും ഒന്ന് ആവണ വരെ
ഉമ് ഹസ്ബൻഡോ?
ആള് സ് ഇവ്ടല്ല സ്ഥലത്തില്ല ഉംമ്-
ഉംമ് മ് പിന്നെ- അത അതാ വണ്ടി പോവുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നല്ലോ അത് അവിടെ ആയ യോണ്ടാല്ല്യോ?
സൗണ്ടേ അത് ഈ റോഡ് വക്കല്ലേ ആഹ് ആഹ് ആഹ് ക്ലിയറല്ലേ എന്നാലും?
അല്ലക്കെനിക്ക് കേക്കാം അല്ല ഞാൻ ചോദിച്ചതാ ചോദി
ഉംമ് ഉംമ്. രാവിലെന്താ ണ്ടാക്കിയെ?
രാവിലെ എടിയപ്പം ഗ്രീൻപീസ് കറിയും.
നാസ്ത
എന്തോ?
ഉം
ഹലോ
ഏറ്റവും ഇഷ്ട്ടം എന്താ ചപ്പാത്തിയോ
ഇല്ലടാ എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടോന്നൊന്നും എല്ലാം
ഉം എനിക്ക് പുട്ടാ പുട്ടും മൊട്ടക്കറി
ഓഹ് സാദ് ഓഹ് സാധാരണ പുട്ട് ആർക്കും ഇഷ്ടല്ല ആഹ്
അതുപോലെ ഇത് കഴിച്ചിട്ടുണ്ടോ പഴംപൊരിയും പോത്തും
ഇല്ല ഞാൻ കഴിച്ചിട്ടില്ലത് ഉം ആന്ന് പറയുന്ന കേക്കാം ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ
ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചു അതും എനിക്ക് ഇഷ്ട കാരണം കൊറച്ച്- കൊറച്ച് മധുരവും കൊറച്ച് കൊ റച്ച് എരിവും എല്ലാം പാടാകുമ്പോഴേ ആഹ് നല്ലതാ ചെല കടകളിലൊക്കെ അത് തന്നെ ഒരു ഭക്ഷണായി മാറീട്ടുണ്ട് ഉണ്ടേ ചെല സ്ഥലങ്ങളിലുണ്ട്
ഉം
ഉം വേറെന്താ സമയം പോവാൻ ചെയ്യാ
ആന് ആന് ആന് ആന് വേറെ - ഞാൻ എനിക്ക് എനിക്ക് ഞ സൈഡല്ലണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്
ഇണ്ടോ
ആ ഞാൻ എക്സറേ ടെക്നീഷ്യൻായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ
ആണോ ഇന്ന് പോയില്ലേ അപ്പോ
നൈറ്റാ
ഓഹ് അത് ശരി രാത്രി ഉം
അഞ്ചര ടു എട്ടര എട്ടരക്ക് വന്നതേയുള്ളൂ രാവിലെ
അതെയോ അപ്പൊ പിന്നെ ഒറക്കത്തിന്റെ കാര്യോ
ആഹ് ഒറങ്ങണം ഇച്ചിരിനേരം ഇനി കൊറച്ച് കഴിയുമ്പം ഇച്ചിരി നേരം ഒന്ന് ഒറങ്ങണം
ആശുപത്രിയിൽ ഒറങ്ങാൻ പറ്റുമോ
അത് ഒരു മണിയാവുമ്പോഴേ കിടക്കാടാ പക്ഷെ നമുക്ക് ഇ സി ജി ഒക്കെ വരും എക്സ്റേയുടെ കൂടി ഇ സി ജി എടുക്കുന്നുണ്ട്
ഓഹ് ഒരു മണി ആയാലേ പറ്റുള്ളൂല്ലേ
അതേ പറ്റൂ
ആഹ് അപ്പൊ പിന്നെ കണക്ക് തന്നെ
ആ അതുകണക്ക് അതിന്റെ ഇടയ്ക്കയും വിളിക്കുവ ഒക്കെ ചെയ്യും അപ്പ പിന്നെ അങ്ങ് നമ്മളെ ഒറക്കം പോവും
ആഹ് അതെ അതെ അപ്പ ഒന്നിങ്ങനെ നമ്മള് ഒറത്തിലേക്ക് വീഴുമ്പഴേക്ക് ആരെങ്കിലും വിളിച്ച-
പിന്നെ അങ്ങ് പോവും ആഒറക്കം പോകും പിന്നെ വീട്ടിൽ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടുകൊണ്ട് കൊഴപ്പില്ല അല്ലെങ്കിൽ അവരും വന്ന് വിള- നമ്മള് കെടന്ന് ഒറങ്ങാൻ കെടക്കുമ്പോ
രം ഒന്ന് വിശ്രമിച്ചാൽ മതി
ഉം
അല്ലെങ്കിൽ എന്താവച്ചാൽ മൊത്തില് ക്ഷീണമായി പോകും
ആഹ് അതാവും ശരിയാ ഉം ഒരാഴ്ചയേയുള്ളൂ അല്ലടാ ഒരാഴ്ച ശനിയാഴ്ച തൊട്ട് അടുത്ത ശനിയാഴ്ച രാവിലെ വരെ ഞങ്ങക്ക് നയിറ്റാ നൈറ്റ് അ ശനിയാഴ്ച പിന്നെ ലീവാ പോവണ്ട
ആഹ്
ആഹ് പിന്നെ സൺണ്ടേയിലട് ബാക്കി പകല്
ആഹ് ആഹ്
പകലാവുമ്പോ എട്ടര ടു അഞ്ചര സത്യം ഒരാളെയും കൊണ്ട് പറ്റത്തില്ല നമ്മള്-
ഹേയ് ഇപ്പോ എത്ര വരുമാനം ഉണ്ടെങ്കിലും തെകയാത്ത കാലവ
കിവ ശെരിയാ
എന്ത് കിട്ടിയാലും പ ആ പാകാന്ന് പറയില്ലേ.
ആന്ന് ആന്ന്
ആ ഒരു അവസ്‌ഥെണ്.
ഉം ഹും
നമ്മൾ ഈ ഒന്നിലിക്കീന്ന് കര്തി ഇട്ത്ത് വെക്ക്യുമ്പളേക്കും പിന്നെ രണ്ട് മൂന്ന് ആവശ്യങ്ങള് വെരും.
ശെരിയാ സത്യം.
ത്ത് വെക്കുമ്പളേക്കും അട്ത്തത് വെരും ഇങ്ങനെ ആവശ്യങ്ങള് വന്നോണ്ടേയിരിക്കല്ലേ അപ്പോ ഒരു വീട്ടിലുള്ളവരെല്ലാവരും പണി ക്ക് പോണ്ട അവസ്ഥയാ
ആന്ന് അന്നാലും തെയാത്ത അവസ്ഥയാ ഇപ്പം ഉം ഏഹ് ഇപ്പഴത്തെ സ്കൂളിലെ പഠിത്തം തന്നെ ആയാ മതി എന്തോ ചെലവാ.
ആഹ് അയ്യോ ഞാനൊക്കെ സർക്കാർ സ്കൂളിലാ ചേർത്തീത് നമക്ക് താങ്ങാൻ പറ്റാത്തതിൽ കൊണ്ടെയ് ചേർത്ത്യാലേ ആദ്യം നമ്മൾ എന്തേലും തിര്മറി ചെയ്തിട്ട് ചെയ്യും പിന്നെ കൊർ ച്ച് മാസം കഴിഞ്ഞ ഫീസ് അത് ഇത് പർഞ്ഞാ നമ്മളെ ന്നെ വേണ്ടേ
ഉം ശെരിയാ
അപ്പൊ ഞാനിപ്പോ ഇത് പർഞ്ഞാ എന്ത് സ്കൂള് വണ്ടി പടിവരെ വെരും. ആ വണ്ടിടെതോ പിന്നെ എന്തെങ്കിലും പുസ്തകത്തിൻ്റ്യൊ ഒക്കെ വരും ഭക്ഷണാണെങ്കി ഉ ച്ചയ്ക്ക് അവന് സ്കൂള്ന്ന് കിട്ടും രാവിലെ ഇവട്ന്നെ ന്തേലും കഴിച്ചിട്ട് പോയാ മതി.
പോയാ മതി.
ആഹ് ഉച്ചക്ക് ചോറും കറിയൊക്കെ അവ്ട്ന്ന് കിട്ടും ആഴ്ച്ചേൽ ഒര് ദുവസം മറ്റേ ബിരിയാണി മുട്ട ബിരിയാണി കിട്ടും വെല്ല്യെ കൊഴപ്പില്ലാണ്ട് പോണ് ണ്ട് പിന്നെ പ്പോ യൂണി ഫോമൊക്കവര് തന്നു അത് നമ്മള് തുന്നണം പിന്നെ ബാഗ് തന്നു പുസ്തകങ്ങള് വാങ്ങണം. വല്ല്യേ കൊഴപ്പല്ല സർക്കാർ സ്കൂളെന്നാ പിന്നമ്മള് ഈ പഠിക്കണ കുട്ട്യോള് എവടെണെങ്കിലും പ ക്കുന്ന് നമ്മള് പർഞ്ഞൊട്ക്ക ആഗ്രഹൊക്കണ്ടായിര്ന്നു. ട്ടോ പിന്നെ നമക്ക് താങ്ങണ്ടേ ആഗ്രഹി ച്ചോണ്ടായില്ലേ ഓരോ ആ പീസ് ഈ പീസ് പർഞ്ഞ് വെരുമ്പഴേ
സത്യവാ ഒത്തിരിയുണ്ട് അത് ഇത് ന്ന് പർഞ്ഞ് ഫീസ
ആവണ്ടേ
ഉം ശെര്യാ
നമ്മള് പഠിക്കണ കാലത്തത്തെ പോലെ അല്ല ഇപ്പളേ എന്താന്ന് വെച്ചാ നമ്മള് നന്നായി പർഞ്ഞൊട്ക്കണം ഒപ്പം പർഞ്ഞൊട് ത്ത് വായിപ്പിച്ച് കൊണ്ടോണം ഇവനെന്താച്ചാ വായിക്കുന്തബു ക്കെ ചെയ്യും കൂടെ ഒരാളിരിക്കണം മാറിക്കഴിഞ്ഞാ പിന്നെ അവൻ വായിക്കില്ല.
വായിക്കത്തില്ല ഉം ഉം
ഞാനൊക്കൊ കൂടെ രിക്കണം ഞാൻ പിന്നെ ഇവട്ന്ന് കടേന്ന് പോവുമ്പളേക്ക് രാത്രിയാകുന്ന് വെക്ക്യാ
ഉം എത്ര മണിവരെ ഉണ്ട് വടെ?
ഞാനിവിടെ രാവിലെ പത്ത് മണി മുത് രാത്രി എട്ട് മണിവരെ ഉം എന്താ ചെയ്യ ജീവിക്കണ്ടേ.
സത്യം ഉം ഉം ആഹ്
അതൊണ്ട്ങ്ങനെ വെരാ
വെരാ ഉം
തരണം ചെയ്ത് മുന്നോട്ട് പോവെന്നെ ജീവിതല്ലേ.
ത്യം ജീവിതം ലീവിച്ച് തീർക്കണം.
തീർക്കണം ഏഹ് ചെലെ സമയത്ത് തോന്നും കു ട്ടികളായിട്ടിര്ന്നാ മതി ഒന്നും അറിയണ്ടായിരുന്നൂന്ന്.
സത്യം
പ്പോ നമ്മള് നമ്മളെന്നെ എല്ലാം ചെയ്യേണ്ട അവസ്ഥ വെരുമ്പഴേ
ആഹ് ശെരിയാ
ഉം അതൊക്കെണ്.
ഹ് ഹും ഇന്നാ പിന്നെ ശരിയെടാ, ആഹ് എല്ലാം ഒരുങ്ങി. ഉം എന്ന ശരി. ഉം ശെരി